ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
ആഹ് ഇണ്ട് പറഞ്ഞോളൂ
എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ?
സുഖായിട്ട് ഇരിക്കണു പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളായിട്ട് വീട്ടിലൊന്നും ഇല്ല വെറുതെ ഇങ്ങനെ ഇരിക്ക്ണു.
ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കിടന്ന് എണീറ്റോ
ഇല്ല ഞാൻ ഉച്ചക്ക് അങ്ങനെ ഉറങ്ങാറൊന്നുല്ല.
തന്നെ ഏഹ് അയ് ശരിയാണ്. ഉച്ചക്ക് ഒർങ്ങിയാ ചെലോര്ക്ക് രാത്രി ഒർക്കത്തിന് കമ്മിയായ്ട്ടോവും
അല്ല അങ്ങനെയല്ല ഉച്ചക്ക് ഇങ്ങനെ ഒറങ്ങി ശീലിച്ചട്ടില്ല. എന്തെങ്കിലും വല്ല പനിയൊ ക്കെണ്ടെങ്കി ഒറങ്ങാറുള്ളൂ. അല്ലാതെ ഒന്നും ഒർങ്ങൂല.
ഓഹ് മഴ അങ്ങനെ കാലാവസ്ഥൊക്കെ എങ്ങനെയാ മഴക്കെണ്ടോ?
ഇവടെ ഇന്ന് മഴയൊന്നുല്ല. ഇന്നലെ ഒക്കെ നല്ല മഴയായിരുന്നു രാത്രി മൊത്തം
തന്നെ എ ന്നാ ഇവടെ മഴ പെഴ്തിട്ട് രണ്ടു ദിവസായി നല്ല വെയിലാ ഇന്നൊക്കെ ഇന്നലൊക്കെ മൂടിയാണ്ട് ഇരിക്കായിരുന്നു. പശേ ഇന്ന് നല്ല വെയില്ണ്ട്. തുണികളൊക്കെ ഒണങ്ങി കിട്ടാൻ നല്ല ഉഷാറാണ്.
ജോലി എയ്യുന്നുണ്ടോ?
ഇല്ല ഞാപ്പ വീട്ട് തന്നാ വർക്കായിട്ട് വേറോന്നും ചെയ്യുന്നില്ല.
ആണല്ലേ ഇന്നെന്താ ഇപ്പൊ ഉച്ചക്ക് ഭക്ഷണെക്കെ വെച്ച വീട്ടില്?
വീട്ടില് ഇന്ന് മീൻ വാങ്ങിര്ന്നു. മീന്ണ്ട് മീൻകറി ഇണ്ടാക്കിയിട്ട്ണ്ട്. മീയന്നെ പൊര്ച്ചും ചെയ്ത് മീൻകറി അങ്ങനെ ഇണ്ടാക്കാറില്ല. ഇന്നിപ്പോ മീൻകറി വെച്ച്.
മീൻകറി ഇഷ്ടല്ലേ
ഉം ഇഷ്ട ഞങ്ങള് രാവിലെ ഉണ്ടാക്കും അപ്പത്തിക്ക് ആയിക്കോട്ടെ പുട്ടുക്കോക്കെ മീൻകറി ഇണ്ടാക്കൂ രാവിലെ ഉച്ചക്ക് അങ്ങനെ ഒന്നു വെക്കാറില്ല ഇടക്കൊക്കെ
ആഹ് സാധാരണ എല്ലാവരും ഉച്ചക്കത്തേക്ക് അല്ലെങ്കി വൈകുന്നേരത്തേക്കെ വെക്കാറ്
അതെ അതെ ഇവിട അങ്ങെ രാവിലെ വേണം രാവിലെ എന്തെങ്കിലും കറിയില്ലാതെ കഴിക്കൂല അപ്പായിക്കോട്ടെ എന്തെങ്കി പുട്ടായിക്കോട്ടെ എന്തൊക്കെ ആയാലും വേണം അപ്പൊ എന്താ രാവിലെ മീൻകറി ഉണ്ടെ മീൻകറി വെക്കും മീൻ ഇഷ്ട അവിടെല്ലെർക്കും ഇഷ്ടാണ് മീൻകറി ആയാൽ പിന്നെ ഇഷ്ടാണ് രാവിലെ
നിങ്ങള് എന്ത് മീനാ മേടിക്കാറ്
ഞങ്ങള് ഇപ്പ ഇനി ട്രോളിങ് ആയതുകൊണ്ടെ മീനുയെല്ലാതോന്നും കിട്ടുല ഒരു മത്തി കിട്ടും ഒരു അയലും കി ട്ടും പ്പൊ വേറോന്നും കിട്ടുന്നില്ല അതുകൊണ്ട് അ നല്ലതന്ന് വെച്ചാ കൊഴപ്പോന്നുല്ല മത്തിക്ക് കൊഴപ്പോന്നുല്ല പക്ഷെ നമ്മള് ഇപ്പൊ വിശ്വസിച്ച് വാങ്ങാനൊന്നും പറ്റൂല
ഓ ആണല്ലേ
ഉം ക്ഷേ ഇപ്പൊ കൊഴപ്പൊന്നുല്ല മീന് പക്ഷെ നല്ല റേറ്റ് ആണെട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ആവുന്നുണ്ട് ക്ഷേ ഇന്നോന്ന് കുറഞ്ഞു ആഹ് കിലോക്ക് ആവുന്നുണ്ട് അതിപ്പോ ഇങ്ങനെ ട്രോളിങ്ങിന്റെ ഇഷ്യൂ ആയതൊണ്ടാണത് അല്ലെങ്കി പിന്നെ എല്ലാ മീനുക അല്ലെങ്കി എല്ലാ മീനുകളും ഉണ്ടാകും ഇങ്ങനെയൊന്നില്ല. എല്ലാ എല്ലാ ദിവസവും വാങ്ങും മീനില്ലാതെ പിന്നോരു ചോറ്റിക്കൊരു ഫുഡ് കൂട്ടാന് പറഞ്ഞ ഒന്നും ഉണ്ടാവൂല്ല ഇപ്പൊ പിന്നെ വാങ്ങും അവിടൊക്കെ എന്താ
ഇവിടെയുന്ന് മീന് ഉണ്ടായിരുന്നു പിന്നെ ഒരു തോരൻ പോലെ വെച്ചു ക്യാരറ്റും ബീൻസും
ഒരുമിച്ച് വയ്ക്കുല്ലേ ങ്ങള്
ഉം ഒരുമിച്ച് വെക്കും
ആഹ്
അതായിരുന്നു ഉച്ചക്ക് പിന്നെ വീട്ടില് പിള്ളേരൊക്കെ
അവര് രണ്ടാളുണ്ട് എനിക്ക് ഒരാള് സ്കൂളി പോയതാണ് അവനിപ്പോ ഒരു ഒന്നാം ക്ലാസ്സിലാണ് ഒര് ഏഴ് വയസായി
സ്കൂള് വിട്ട് വരാൻ സമയായല്ലോ നാല് മണി കഴിഞ്ഞില്ലേ
നാലു മണി നാല് നാലര ആകും എത്തണെങ്കില്
ആഹ്
ടൈം ആകും ആ കൊറച്ച് അടുത്താണ് പക്ഷെ ഓട്ടോയിലാണ് പോയി വരല് ബസ് ഇണ്ട് പക്ഷ് ബസ്സിൽന്ന ഇതിൽ നേരത്തെേ വരും അപ്പോ മദ്രസ്സ് വിട്ട് വന്നിട്ടൊക്കെ ടൈമുണ്ടാകില്ല
മദ്രസവർക്ക് വൈകുന്നേരം ആണോ
അല്ല രാവിലെ ആണ് രാവിലെ ഒമ്പത് മണിവരെ മദ്രസ ഇണ്ട് പിന്നെ ഒമ്പത് ഇരുപതിന് വണ്ടി വരും സ്കൂൾ വണ്ടി വരുന്നോണ്ട് അപ്പൊ സ്കൂൾ ബസ്സിലേക്ക് ആക്കിയില്ല ഓട്ടോ ആവുമ്പോൾ പത്തേക്കാൽ പത്തരക്ക് സ്കൂൾ തുടങ്ങ്ണിന് പത് ത്തെ കാലിന് വരുള്ളൂ
പത്തരക്കാണോ തുടങ്ങണത് പത്തുമണിക്കൊന്നും അല്ല ല്ലേ
ഇല്ല ഇല്ല പത്തരക്കാണ് അവർക്ക് അത് കൊ
പണ്ടൊക്കെ പത്ത് മണിക്കായിരുന്നു
പത്തുമണി ആ ഇപ്പൊ പത്തരക്കാണ് ചെറിയ എൽ പി കുട്ടികളല്ലേ
ആ നാല് മണി വരെ ഇണ്ടെ ചെയ്യും
ആ നാലേ നാലര വരെ തോന്നുന്നുണ്ട്
ആഹ്
ഇണ്ട് ഇപ്പൊ വരാനായിതുടങ്ങിയിട്ടുണ്ട് അവിടൊക്കെ ആരാ നിങ്ങക്കില്ലേ കുട്ടികളൊക്കെല്ലെ
ഇല്ല ഞാൻ പഠിക്കുവാണ്
ഓ പഠിക്കാണോ ഓ വീട്ടിലാരൊക്കെയുണ്ട്?
അമ്മ അച്ഛൻ
ഉം ആഹ് നീ മൂത്ത ആളാണോ?
ആഹ് അതെ അതെ
ഉം
അപ്പൊ ഇവർക്ക് ഡെയിലി പഠിക്കാനും പരീക്ഷയും ക്ലാസ് പരീക്ഷൊക്കെ ഉണ്ടോ?
ആഹ് അവർക്കുണ്ട് അത്യാവശ്യം എടുകലുണ്ട് ഇപ്പൊ തുടങ്ങിയിട്ടേ ഒള്ളു
ആ ആ ആ പഠിപ്പിച്ച് കൂടുതൽ പഠിപ്പിച്ചു തുടങ്ങിട്ടില്ലേ അപ്പൊ?
ഇല്ല കൂടുതലായിട്ടില്ല ജസ്റ്റ് ആ ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത് തുടങ്ങിട്ടേള്ളൂ അ പിന്നെ അതിൻ്റെ അക്ഷരങ്ങളൊക്കൊന്ന് മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ എൽകെജി യുകെജി പോയിട്ടും കാര്യല്ല അവർ പിന്നെ ഇവ കേശലിനൊക്കെ മറന്ന്ട്ടുണ്ടാവും പിന്നെ ഫസ്റ്റ്ങ്ങ്ന്ന് പിന്നെയും വേണ്ട തൊടങ്ങ
വെക്കേഷൻ ഇപ്പൊ ഇതുപോലെ അക്ഷരങ്ങളൊക്കെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇരുത്തി പഠിപ്പിച്ചില്ലേ?
അങ്ങനെ ഒന്ന് നോക്കിയിട്ട് പിന്നെ അവര് കളിയല്ലേ പിന്നെ നമുക്ക് ഞാനിപ്പൊ ഇങ്ങനെ എന്താ ചെറിയ മോളും അല്ലെ പിന്നെ അതിന് കൊണ്ട് അങ്ങനെ ക്കും ടൈമും കിട്ടാറില്ല എങ്കിലും എടക്ക് നോക്കും
ഇപ്പൊ ഇവര് ഇവരെ വെക്കേഷനായിട്ട് എവിടെയൊക്കെ കൊണ്ടോയി?
വെക്കേഷനിൽ ഇപ്പോ ഇപ്രാവശ്യം എവിടെയും പോയിട്ടില്ല വെക്കേഷനില് ട്രിപ്പ് ഇപ്പോ ഇന്നലെ മിഞ്ഞാന്ന് പോയിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച ഒന്ന് ട്രിപ്പ് പോയി പോന്നു
പോയാർന്നു ഇവർക്ക് ഇങ്ങനെ പൊറത്തൊക്കെ പോവാ വളരെ ഇഷ്ടാ?
ആഹ് വളരെ ഇഷ്ടല്ല ആളന്നെയാണ് ഹ് പിന്നെ ഇപ്പൊന്ന് പിന്നെ ഇൻക് ഇപ്പോ പ്രെ്നന്റ കാര്യങ്ങളൊക്കെയി അങ്ങനെ നില നിന്ന് പോയതാണ്
ഓഹ്
മുന്നേ പോയിരുന്നു പിന്നെപ്പോ ചെറിയ മോളല്ലേന്ന് വിചാരിച് എങ്ങട്ടും പോയിട്ടില്ല
അപ്പൊ നിങ്ങള് മാസത്തില ഒരിക്കലെങ്കിലൊക്കെ പൊറത്തൊക്കെ പോകും?
ആഹ് അങ്ങനെ ഇല്ല അതിനൊന്നും പോകാറില്ല അവിടൊക്കെ എങ്ങനെ എന്താ വീട്ടിലെങ്ങനെ?
ഇവിടെ ഞങ്ങള് ഇതുപോലെ ഇങ്ങനെ പോവാറൊന്നുല്ല
ഓഹ്
എങ്ങും പോവാറൊന്നില്ല വീട്ടിലൊക്കെ തന്നെ റി റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോകും
ആഹ് ആഹ്
വരും ചെലപ്പോവിടെ നിക്കും രണ്ടു മൂന്ന്സം
ആഹ് പിന്നെ കോളേജും കാര്യങ്ങളൊകെ കോളേജില്ലേ?
ആ കോളേജില്ലാ എനിക്കിപ്പോ ഈ മാസ വെക്കേഷനാ എനിയ്ക്കടുത്ത മാസേ തൊടങ്ങള്ളു കോളേജിലൊക്കെയാവുമ്പോ ജൂണും മെയും ഒക്കെയാണ് വെക്കേഷൻ വരാ
ഓക്കെ ഷാന്റെരു അനിയത്തിണ്ടാവള ങ്ങനെ കോളേജാണ് ഇയോൾക്ക് പ്പൊരു എക്സാമ് കയി ഞ്ഞിട്ടുണ്ട്ന്ന് പറഞ്ഞെ ന്ന് എക്സാം കയിഞ്ഞിരുന്ന് എവ്ടെ ആറ് മാസ് ത് കൂടുമ്പാ അനിയത്തിയാണ് അവൾക്ക് അവൾപ്പോ സെക്കൻഡിയറാണ്
ആ ആറു മാസം കൂടുമ്പോ ഒരു സെമ്മ് കഴിയും അപ്പവർക്ക് പരീക്ഷണ്ടാവും
അതെ അതെ അങ്ങനെയുണ്ട് ഇപ്പൊന്ന് കഴിഞ്ഞു ഇപ്പൊ ഈ മാസം തന്നെയാണേ ഫസ്റ്റ് ആയിരുന്നു കഴിഞ്ഞു
ഉംഹ് പിന്നെ ഇപ്പോഴത്തെ ഡിഗ്രിയൊക്കെ നാല് വർഷോണ്ട്
അതെ പ്പ നാല് വർഷായിട്ട്ണ്ട്
ഉംഹ് നാല് വർഷംണ്ട് മൂന്ന് വർഷം മാത്രം പഠിച്ചാ മതിയെങ്കി അവർക്ക് മൂന്ന് വർഷം പഠിച്ചിട്ട് വേറെ കോഴ്സിന് പോവാാം നാലു വർഷം പഠിക്കണങ്കിൽ അങ്ങനെയും ചെയ്യാം
ആഹ് പ്പൊ കംപ്ലീറ്റായൊ ഓഹ് അങ്ങനെ ണ്ടോ ഏഹ് ഏഹ് ഗവൺമെന്റാണോ പ്രൈവറ്റായിട്ട് പോവ
ആഹ് ഗവൺമെ പ്രൈവറ്റല്ല ഗവൺമെന്റി തന്നെ അങ്ങനെണ്ട് ന്ന് തോൻന്നു ഉം ചെല കോഴ്സുകൾക്ക് എല്ലാവ്ത്തിലുല്ല ന്നാലങ്ങനെ ഞാൻ കേട്ടു എന്റെ കുറച്ചനിയ ത്തിമാര് പറയണകേട്ടതാണ് ഞാനങ്ങനെ ഞാൻ പഠിക്കണ സമയത്ത് ഞാൻ ഡിഗ്രി പഠിക്കണ സമയത്ത് ഇ ണ്ടായിരുന്നില്ല എഹ് ഞാൻ കഴിഞ്ഞ പ്പോ ആ വർഷം തൊട്ടാണ് ഇങ്ങനെ ആക്കി തുടങ്ങിയത്
ആഹ് ഇപ്പ രണ്ട് വർഷക്കെ ആയിട്ടുള്ളൂ അങ്ങനെ തുടങ്ങിയിട്ട് ല്ലേ
ആഹ് അതെ അതെ രണ്ട് വർഷായിട്ടുള്ളൂ അത് പക്ഷെ നല്ലതാണ് കൂടുതലും പഠി ക്യാൻ കുട്ടികൾക്ക് കുറേ പഠിക്കാനായിട്ട് കൊടുക്കൂല്ല നാല് വർഷത്തേക്കവര് പതിയെ പതിയെ ഒന്ന് സ്പ്ലിറ്റാക്കിയിട്ട് കൊറ ശേഷം കുറച്ചേശെ പഠിയ്ക്കാൻ വേണ്ടി പരീക്ഷ എഴുതാൻ വേണ്ടി കൊടുക്കും അവർക്കത് കൊറച്ചെളുപ്പായിരിക്കും
എളുപ്പായിരിക്കും അങ്ങയാമ്പോ വർഷങ്ങൾ ഒന്ന് ഏറിയുന്നുള്ളൂ ക്ഷെ പഠിക്കാനൊക്കെ എളുപ്പായിരിക്കും
ആഹ് പിന്നെ പഴയ പോലല്ലല്ലോ പ്പൊ ഇപ്പോ നമുക്ക് ഫോണൊക്കെണ്ട് ഫോൺ നോക്കി പഠിക്കാൻ വളരെ ളുപ്പാണ് ഇപ്പൊരസൈൻമെന്റ് വന്നയിഞ്ഞാൽ ഫോൺ നോക്കി ചെയ്യാം
അതെ അതെ പ്പൊന്തൊരു കാര്യത്തിന് ന്നമ്ക്കൊരു ഫോണ് കയ്യിലുണ്ടെങ്കില് ഓക്കെ ആണ്
അതെ ഹ്
ആഹ് പ്നിപ്പോ ചെറിയ മക്കൾക്കും വരെ ല്ല വസ്ഥ അതന്നാണ് ഫോൺ കാരണം സ്കൂൾ ഗ്രൂപ്പ് പ്പയിക്കോട്ടെ എന്തായാലും ടീച്ചർമാരെ വിടണെ ഗ്രൂപ്പിലേ വിടൂ
ആഹ് ഇപ്പൊ ഗ്രൂപ്പിലാണ് ഹോം വർക്കും എഴുതാനുള്ളതൊക്കെ കൊടുത്ത് വിടണലെ
ആഹ് അതെ അവർക്കറിയില്ല അവര് പറയണ്ട് ഗ്രൂപ്പിൽ വിട്ടിട്ട്ണ്ടാകും ടീച്ചർ നോക്കിയോക്കി ഗ്രൂപ്പിലിന്ന് പറയും അങ്ങനെ പറയാ അവർക്ക്‌ പ്പൊ ടീച്ചർമാർക്കേയിണ്
പില് ഇട്ടിട്ട്ല്ലനൊക്കെ പറുമ്പോ പിള്ളേര് ഫോണെടുത്തൊണ്ട് പോയിട്ട് വേറെന്തങ്കിലൊക്കെ ച്ചെ
ആഹ് അതന്നെ ആഹ് അതാണ് പ്രശ്നം അവരെന്നെ ആർക്കെയും വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കൊണ്ടു പോകും അവർക്ക് ഉപ്പാക്ക് വിളിക്കട്ടെർഞ് കൊണ്ടു പോവാണ് ഫോൺ കാണാ
അപ്പൊ ഈ ഡയറിയിലൊന്നും ഇവരെ എഴുതി കൊടുക്കില്ലേ ടീച്ചേഴ്സ്
ഇല്ല ഡയറി ആയിട്ടൊന്നും ഇല്ല ബുക്കിൽ അങ്ങനെ ഹോംവർക്ക് ഉണ്ടെങ്കില് അങ്ങനെ എഴുതി കൊടുക്കും പിന്നെ എന്താ നോക്കുമ്പോ അങ്ങനെ അറിയും ഹോംവർക്ക് ഉണ്ടെങ്കിൽ അവനും പറയും അല്ലാതൊന്നും ഇപ്പൊ ഫുള്ള് ത് ഗ്രൂപ്പിലൂടെ ആണല്ലോ ടീച്ചർമാര് പറയുന്ന
ആഹ് ആഹ് അല്ല ഇപ്പം പേരൻറ്സിന് അതിന് താല്പര്യം ഇല്ലെങ്കിൽ നമുക്കത് ടീച്ചേഴ്സ് നോട്‌ പറയണെങ്കി പറയാം
ആഹ് അങ്ങനെ പറയാം
ആഹ്
ഇപ്പ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഇപ്പത്തെ ആയ് അവസ്ഥ എന്ന് പറയുന്നത് ഫുള്ള് ഫോൺ യൂസ് ചെയ്യല്ന്നെണ്
ആഹ് പിള്ളേരപ്പോ ഫോണിന് വേണ്ടി വാശി ഒക്കെ പിടിക്കും
ആഹ് വാശിയൊക്ക പിടിക്കും ഞാൻ പിന്നെ അങ്ങനെ കൊടുക്കാറില്ല ഒറ്റ നേരം ഒരു നേരം കൊടുക്കും കുറച്ചു അരമണി ഉറക്കേച് പിന്നെ കൊടുക്കാറില്ല ഒരു ദിവസം ഒരു വട്ടം കൊടുക്കും പിന്നെ ഇപ്പ ടൈം ഇല്ലാലോ സ്കൂള് വിട്ട് വന്നാലും പിന്നെ ടൈം ആയില്ല ന്നാലും കാലാവത്തന്നേല്ലേ അത് കഴിഞ്ഞ പിന്നെ വൈകുന്നേരം കുറച്ചു നേരം കളിക്കാൻ പോകും പിന്നെ രാത്രിയായ പഠിക്കണ്ടേ പിന്നെ നേരം വെള്ത്താ ആറു മണിയാവുമ്പോത്തിന്ന് മദ്രസ്സ്ക്ക് പോകാനായി പിന്നെ പിന്നെ ടൈമില്ല പിന്നെ ഒരു ഒരീസല്ലേ ഉള്ളു എങ്കിലും അയിന്റെ എടേക്കൂടേ നോക്കിയിട്ട് എന്തായാലും കാണാതിരിക്കലില്ല പോണം ഉം എന്നാ ശ് ആഹ് അതെ അതെ ആഹ് എന്നാ ശരിന്നാ
ആഹ്